ആഹ് എന്തൊക്കെയുണ്ട് വിശേഷം?
നല്ല വിശേഷം. എന്താ ഇങ്ങളെ വിശേഷം?
നല്ല വിശേഷാണ്.
ചായ കുടിച്ചോ?
ഇല്ല ചായ കുടിച്ചില്ല ചോറുണ്ട്.
ഇപ്പൊ ചോറ് എന്തണ്?
ചോറ് ഇന്ന് കുട്ടികളുടെ മീറ്റിംഗ് ഉണ്ടായിരുന്നു. മീറ്റിങ്ങിന് പോയപ്പം തിന്നാല് ഇനിയിപ്പം മീറ്റിഗ് ഒക്കെ കഴിഞ്ഞപ്പോ നല്ല പൈ പ്പ്
ഉം
നല്ല ചിക്കൻ കറിയും ചോറൊക്കെ ഉണ്ട് അപ്പം
ഉം ചിക്കൻ കറി ന ട്ടിന്ന് തന്നെ വാങ്ങിയതാ അതോ വീട്ടില് ഉണ്ടാക്കിയതോ?
വീട്ടിലുണ്ടാക്കിയത്. ചിക്കൻ വാങ്ങി ഉണ്ടാക്കി ആഹ് അപ്പൊ അതുണ്ടായപ്പോ നമുക്കൊരു ആഹ് ചിക്കൻ കഴിച്ച്. ചിക്കനും കൂട്ടി ചോറുണ്ട്.
അപ്പം നല്ല ടേസ്റ്റില് ഭക്ഷണമൊക്കെ കഴിച്ചിട്ടുണ്ടാവൂല്ലേ
ഉം അല്ലാത്ത പൈപ്പ് അപ്പൊ ഒന്ന്കൂടെ തിന്ന് ഉച്ചക്ക് തിന്നതാണ് ഇഞ് പിന്നെ അയിന്റെ ചായന്റെ ആവിശ്യംന്നും ഇല്ലല്ലോ
ആ അശരി
അവിടെ എന്താ മഴൊക്ക ഇണ്ടോ
ഇവിടെ മഴല്ല പെയ്യേക്കാരം ഇങ്ങനെ കാർമ്മയൊക്കെണ്ട്
ഇന്ന് വൈകുന്നേരം മുതല ഇവിടെ മൂടല ഇന്ന് കുട്ടികളെ ആ മ്മെ കുട്ടികളെ മീ റ്റിംഗ് ണ്ടായിരുന്നു രണ്ടണിക്ക് അത് കഴിഞ്ഞ് കുറച്ച് മുന്നോയിട്ട് എത്തിട്ടുള്ളൂ സി പി ടി എ മീറ്റിംഗ് ആണ് ഓരെ പ്രസംഗം ഇതൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതൊക്കെ കഴിഞ്ഞിട്ട്
ആ
പിന്നെ ക്ലാസ് പിടി എ ണ്ടയിനി പിന്നെ മൂന്നാം ക്ലാസ് നാലാം ക്ലാസ് എത്തുമ്പോ നാല മൂന്നാ ക്ലാസ് - - തെ പഠിച്ച ള അറിയാവാണ്ടില്ലാര് പരീഷക്കെ നടത്തിനി അപ്പൊ അതിന്റെ പേപ്പറുണ്ട് പാപ്പറ് തന്ന് പിന്നെ കുട്ടികളെ പരിജയ ആയില്ലോ വിനന്മാര് ഭജ ആവണ്ടതിന്
ആ ഏ അശരി
ഉം
ന്നങ്ങട്ട് ആക്കെ പോയി വന്നതില് ശേഷിക്കാറില്ലേ ഭക്ഷണക്കെ കഴിച്ചെ
ആ
ഉം ഇവിടെ ഇന്ന് ചിക്കൻ കറിണ്ട് തേങ്ങാച്ചോറ് കറി തെങ്ങാച്ചോറ് ഉണ്ടാക്കിനി ഉ ഉ
കറിയൊക്കെ ഇങ്ങളഞ്ഞെ ഉണ്ടാക്കിയ
അല്ല ഇവിടെ ഹസ് ഹബന്റിന്റെ ജ്യേഷ്ഠന്റെ വൈഫ് ഇണ്ടാക്കി ഉം ഓല് ഫുഡൊക്കെ ഇണ്ടാക്കും നല്ല
ആഹ് ഉം പല തോനാലു സൊൻ സോന വീട്ടിൽ സോന ഇണ്ടെങ്കില് ഓരോരുത്തരും ഇണ്ടാക്കിക്കോളുല്ലോ
ആഹ് ഏതായാലും അങ്ങനെ ഞങ്ങള് ത് കയ്യിലേറി
ആഹ് ഓരുട്ടര് ഭക്ഷണം ഇണ്ടാക് ഓരുട്ടര് അടിച്ചത് ത് കൊത്തുക. ആ പണി കയ്യല്ലേ?
അതെ.
ഉം. ഇവിടിപ്പം ഏഹ് ഇവിടൊക്കെ അല്ലേ. ഇപ്പം മഴവിടെ പാറ്റലൊടങ്ങി അവിടെ പാറ്റ് പാറ്റലൊന്നുല്ലല്ലോ വീണൂ ഇല്ലല്ലേ.
ഇല്ല ഇല്ല ഇവിടെ പെയ്തീല്ല ഉം ഇർ രാവിലെ ഒടുങ്ങീന് ഇവിടെ.
ഇവിടെ മഴ പാറ്റുണ്ട്. ആഹ് അംഗനവാടി പോയി വന്നാട്ട് ബുസ്തകം കൊണ്ടു വന്ന്ണ്.
ഏഹ് എന്ത് പുസ്തകാ കിട്ടിയെ?
അംഗനവാടിന്നുള്ള ഒരു പുസ്തകം ഒരു പുസ്തകം അവിടുന്ന് കിട്ടനില്ലേനിയല്ലോ തേച്ചാവോ.
ഏഹ് അയ് ശെരി.
ഔവുംകൊണ്ട് നടക്ക ഇപ്പോ ഓക്കതുകിട്ടിയ സന്തോഷത്തിലേ.
ഏയ് അപ്പൊ മക്ക കിട്ടിയാ ഭയങ്കര കാര്യല്ലായിരുന്നു
ആഹ്
ഈ പ്രാവശ്യം ആദ്യയിട്ട് പോവല് തൊടങ്ങിയോ
ആ അതെ
മ് പിന്നെ വേറെ എന്തൊക്കെയാ ഇന്ന് എന്താ സ്പെഷല് ആ സ്പെഷ്യല് ഇന്ന് ചോറ്
ഉം ആഹ് ആ ഹ് അല്ല നിങ്ങക്ക് ചായൊക്കെ ഒണ്ടാക്കിയോ
ആ ചായ ഇണ്ടാക്കി
ഉം ഇന്നത്തെ സ്പെഷ്യല് ഉണ്ടാക്യാ
സ്പെഷ്യല് ഇവിടൊന്നുണ്ടാകീല ഇൻന്ന ന്തേലും ബിസ്ക്കെറ്റൊ അങ്ങനെക്കൊണ്തെലൊക്കെകൂട്ടി ചായ കുടിച്ചേലോ ചെൽപോ എന്തെലൊക്കേ കോള് ഫ്ലവർ ബജ്ജിയോ അല്ലെങ്കില് പൈപൊരിയോ അങ്ങനെ എന്തെലൊക്കേ ങ്ങനെ ഉണ്ടാകും
ഓ ഇന്നുന്നു ഇതൊക്കെണ്ടാക്കി ക്കും
ങാ ച് ഇടക് കൈന്നുന്നുണ്ടാകൂല ഏറും എന്തേലും ബേക്കറി വാങ്ങുന്നെന്തേലുക്കെ കൂട്ടി അന്നേ കുടിച്ചാല് പിന്നെ ഒരു മൂട് തുവേണം ഇന്നുപ്പം മൂടില്ല പ്പൻഡകീല
ആഹാ
ഉം----ഹ പിന്നെ എന്തൊക്കെ വിശേഷങ്ങളൊക്കെ
ക്ക അല്ലേ അവട് കോളോം തോടൊക്കെണ്ടോ
ആ... കോളണ്ട് ഇന്നങ്ങള് കോളത് കുൾച്ചപോയ്ന് ഫാമിലി ആയണ്ട്
ഞങ്ങള് ഇവിടുന്ന് എല്ലാരുടി പോയന്നുണ്ട് ആ
ഏ ശെരി മക്കളൊക്കെ സ്കൂളില് ക്ക പർണയ്ച്ചാണ്ട് തോല് വരുമ്പോക്ക് പോവാനുലോൽക്ക് പോയ്ന്
മ്മ് മക് അതൊക്കെണ്ടാകുമ്പോഴാണ് രസം
ഉം ഇനി മക്കൾക്കൊന്നും ആ പോണോര് ക്കുന്നുനീന്തനറില്ല പിന്നെ മക്കളെങ്ങൂടി കൊണ്ടോയലിന്നെ എന്തിലൊക്കെ കട്ടക്കലിണ്ടാകീല് വെച്ച്
പഞ്ചയത്തോളാണോ
ആ പഞ്ചായത്ത് കോളന്നു പറയ് പള്ളി കോളന്നു അങ്ങനേം പറയും
ആ ഏഹ് വെല്ല്യേ ആയം ഇണ്ടാവോ ഇണ്ടാവുലേ
ഒരു ഭാഗത്ത് നല്ല ആയണ്ട് ഒരു ഭാഗത്ത് ആയൽ ല അങ്ങനെ അപ്പൊ പഠിക്ക്ണോൽ ക്കൊക്കെ അല്ലെ എന്തേലും പഠിക്കാ നീന്താം പഠിച്ച്നോൽക്കെക്കെ നല്ല വെല്യെ കൊളാ
ആഹ് ഉം സ്റ്റെപ്പെട്ടീണ്ടാവുല്ലേ
ആഹ് സ്റ്റെപ്പ്ണ്ട് ആഹ് കൊൾത്തില് കൊറേ സ്റ്റെപ്പ്ണ്ട് അപ്പം നീന്താൻ അറ്യാത്തോൽ ക്കും അവടെക്കെ ന്ന്ന് പഠിക്കാനൊക്കെ നല്ലെ സ്ഥലൊക്കെണ്ട്
ഉം ങ്ങക്ക് നീന്താനറിയോ
ഞാം മാത്രേ പ്പന്ന് ആ കൂട്ടത്ത് നീന്തണൊള്ളൂ പിന്നെ ഞങ്ങളെ കൂടെ പോന്നീനെ വണ്ടി ഓട്ടീന്നെ ഡ്രൈവർക്കും വേറാര് ക്കും അറീല
ഞങ്ങളെ ഇവടെ വിധാൾക്കാര് ആഹ് വെല്ല്യേ മോന രണ്ടാമത്തോന് കൊർച്ചോക്കറ്യാ
ഉം അത്ശെരി എന്നും പോവോ ഓലൊക്കെ പൊൾത്ത്ക്ക്
ഇല്ല എന്നൊന്നും പോവലില്ല എപ്ലെങ്കിലൊക്കെര് പൂത്യാകുമ്പള് പോവും തോന്നലാ എടക്കൊര് തോന്നലാണല്ലോ ആഹ് വടെ അട്ത്തന്നെ കൊർച്ച് പോവാനൊള്ളു ഉം
അത് ശെരി
ആഹ് മക്കളൊക്കെ കൊണ്ടാണ് പോവും എല്ലാരൂടി.
ഉം അത് ശെരി
ആഹ് എല്ലാരൂണ്ടാവും എളച്ചി ഓലൊ ക്കെണ്ടാവും നാത്തൂന് ണ്ടെങ്കി നാത്തും പോരും
ഉം നാത്തൂന് നിക്കാനൊക്കെ വെര്ല്ണ്ടോ
പ്പ ന്ക്കാനൊക്കെ വെര്ല്ണ്ട് നാത്തൂപ്പന്ന്ന്നണ് പോയി ട്ടൊള്ളൂ
ഏഹ് ഇഞ്ഞെന്നാ വെരാ അറീലലെ
ഇഞ്ഞെന്നാ അറീല ഇഞ്ഞി പ്പെ പ്ളേ ഒഴ്വ് കിട്ട് മ്പോ ന്നഒരു സമ്മതം കിട്ടിയിട്ട് അപ്പണ്ട് വരും
ആഹ് അഹ് ശരി
മോക്കൊരു മോ മോണ്ട്
അഹ് ശരി നാത്തൂന് എട്കട്ക്കൊക്കെ നിക് ക്കാ വര്ന ആളാ
ആഹ്
ഏ വന്നാ തോനെ നിക്കോ
ആ ചെൽപ്പോ നിക്കും
ഉം
ല്ലേ പറ്റുള്ളു
ഉം ഓലെ ഹസ്ബൻഡിനൊന്നും കൊയ് പൊന്നുല്ലെയ്കു കുലെ ങ്ങനെ നിക്കണേയ്ന് ഉം ഉം നിങ്ങളൊക്കെ വീട്ടിലൊക്കെ കാമ്പോവോ
ആഹ് വീട്ടില് ഒഴിവുള്ളപ്പോൾ പോവും
ഉം അഹ് ശരി
ആഹ് വെക്കഷൻ ആ അങ്ങനെക്കെ പോകും പെരുന്നാൾക് പോയതേനി പെര്ന്നാക്കെന്തേചെയ്യ ലീവ് കിട്ട്യപ്പോ അങ്ങനെ പോയതാ പോവാണെങ്കിരണ്ടീസേ ലീവ് കിട്ടണം ആഹ്
നിൻക്ക്ക് അവിടുന്നല്ലെ ലോങ്ണ്ടോ പോവാന്
ആ ണ്ട്ണ്ട്
ഏ അപ്പം എപ്പഴെങ്കിലൊക്കെ പോവൊള്ളെ ഉം അഹ് ശരി പിന്നെ വേറെന്തൊക്കെ
വേറൊക്കെ നല്ലഹ്
ഉം മക്കളൊക്കെ ചായുട്ച്ചോ
ഉം ചായുട്ച്ചീല്ല ഒരാള് ബിസ്കറ്റ് മാങ്ങട്ടെ പറഞ്ഞാണ്ട് പോയിനു
ഏ അയ് ശരി
ഉം സ്കൂൾട്ടന്നപ്പോ ലെസം മുട്ടായി വാങ്ങി നി അത് ഓല്ക്ക് കൊടുത്ത്
ഏ
ഉം പഞ്ഞിമുട്ടായി അറിയോ?
ആ പഞ്ഞിമുട്ടായി കേട്ട്ണ്
ആഹ്
മ മക്കൾക്കൊക്കെ ഭയങ്കര ഇഷ്ടയ്ക്കും
ആഹ് ചെറിയവോൾ കൊണ്ടാണ്ട് പോയി അല്ലാതെ പിന്നെ കണ്ടില്ല
ഏ അത് ശരി ഏ ഏ
ഉം
ശെരി നിങ്ങളവിടെ ചായക്കൊക്കെ എന്താ കൂട്ടല്
ചായക്ക് ബേക്കറ്യാ ആങ്ങല് എപ്പളെങ്കിലൊരു പയം പൊരി യോ ഉള്ളി വടയോ എന്തെങ്കിലൊക്കെ ഉണ്ടാക്കും
ഏ ഏ ഏ ആ അതേപോലെന്നെ ഞാനും ഓരോ മൂഡ് ങ്ങട് വരണം അപ്പണ്ടാക്കും സ്ഥിരം ണ്ടാക്കലില്ല
ഉം
ഉം
ആഹ് കേടാണ് അപ്പൊ പിന്നെ അങ്ങനെ വല്ലാതെ മക്കളൊന്നും അങ്ങനെ തീറ്റിക്കലില്ല.
ഉം
ഉം പിന്നെ നല്ല ശുദ്ധമായ വെളിച്ചെണ്ണയിലൊക് പ്പണ്ടാക്കണോ അയിന് ഇപ്പൊ എപ്പളുംപ്പ അഹ് കിട്ടൂലല്ലോ പിന്നെ കടേന്നൊക്കെ പൊർ ത്തുന്നൊക്കെ വാങ്ങുമ്പോൾ ഭയങ്ക റേറ്റും കൊടുക്കണം. ഇപ്പം നമ്മളെപ്പോൽത്തോൽക്ക് ഇപ്പാണ് താങ്ങൂല ഹും പിന്നെ വീട്ടിലുള്ള- തേങ്ങക്കൊയ് ച്ചാണ്ട് അഡ്ജസ്റ്റ് ചെയ്താണ്ടൊക്കെ ആട്ടിയാ അങ്ങനക്ക്- അ വെളിച്ചെണ്ണ ക്കെ ണ്ടാക് ഇണ്ട് നിങ്ങളവിടെ തേങ്ങൊക്കെ ഉണ്ടോ?
ആഹ് തേങ്ങ കറിക്ക് ള്ളത് കിട്ടും. ഇൻക്കിവിടെ ഒരുതെങ്ങേ. ഉള്ളൂ ആ ആട്ടാന് അങ്ങനെ ആട്ടും ഇല്ല്യല്ലാ അത് ആട്ടലില്ല എനിക്ക് കറി ക്കള് കിട്ടും ഒരു തെങ്ങേ ഉള്ളൂ
ഉം ആയ് ശരി
ഉം പിന്നെവിടെ ഉമ്മാന്റെ ആ ഇമ്മാന്റെ സ്ഥലത്തുണ്ട് കെറച്ച് തെങ്ങ് ആയിന്ന് തേങ്ങ ഇട്ടാട്ട് അടിച ല്ണ്ട് എല്ലാരും കൂടി
ഉം
ഉം
പൊതു സ്വത്ത് അങ്ങനെ അങ്ങെ
ആഹ് ആഹ് അൽ ല്ലാർതും കൂട്യ
ഉം ശെരി
പെതുവെ എല്ലാരും ക്കൂട്യാണ്ട് ആഹ് ഒരു മിച്ച് കെടക്കൊന്നുല്ല ആട്ച്ചണെങ്കില് ആഹ് അങ്ങനെ അല്ല ഇപ്പട്ത്താട്ട് അത് വിക്കും
അത് ശെരി ഏഹ് പിന്നെ വേറെന്തൊക്കെ വിശേഷങ്ങളൊക്കെ ഉം ഇഞ്ഞ് പ്പടുത്തുന്ന വിട്ട്
ഇപ്പോ ഒരാള് എസൽസ്യാണ് പിന്നപ്പോ ടൂഷൻ ഉം ഇതൊക് കാര്യൊക്കെ ഇണ്ടാവും
ഏഹ് അത് ശരി അപ്പൊ പോവാനൊന്നും കഴിയൂലല്ലേ അങ്ങനെ
ഏ ഇയിപ്പൊ അങ്ങെ ഒന്ന് പോവാൻ കയി ല്ല പിന്നെ കല്യാണം വക്കാനൊക്കെ ഉണ്ടെങ്കി അപ്പൊ ഇ കുടുംബത്തിനൊക്കെ പോയി പൊരെനിന്ന് ആഹ എപ്പോഴെങ്കിലുംഒക്കെ വിടും ഇങ്ങനെ ഒയിവുണ്ടെങ്കി ഇവിടെ നാട്ടില്ലില്ലാള് ഉമ്മായും ക്കോട്ടെങ്ങെശേരിലാ
ആഹ ആയിക്കോ ട്ടെ ഓക്കെ ശരി ഉം